ഹലോ ആ കേ ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഊണൊക്കെ കഴിഞ്ഞ
ആ ഊണ് കഴിഞ്ഞു ഞങ്ങള് ന്നെ മ്മ എ ആറ് എ ഏഴുമണിയാ മുമ്പേ കഴിക്കും നേരത്തെ കഴിക്കും
ഓഹോ ഹോഹോ ആ ഉ
നി കയി ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ മക്കളൊക്കെ വായി കൈക്കും ഉം ഉം ആ നേരത്തേകൈ ക്കും ഉം നിങ്ങള് കഴി
ആ ഇല്ലയില്ല ഇവിടെ എട്ടര ഓ ഒമ്പതുമണിയൊക്കെയാവും
ഐശരി ആ ആ
ഞാൻ വേച്ച് ഒന്ന് വിളിച്ചിട്ട് പിന്നെ പോയി കഴി
ആ ആ അഹ് ശരി ആ മക്കളൊക്കെ എവ്ടെ
ഒരാള് ഒറങ്ങി ഒരാള് ആ കൊച്ചു കുഞ്ങ്ങളാ ഒരാള് ര രണ്ടാം ക്ലാസ് മു ല്ലാ മൂത്താള് ഇളയാള് പ്ലേ സ്കൂള്ള് ഒരാള് ഉറങ്ങി കൊച്ചാള് സിനിമ കണ്ടോണ്ടിരിക്കുന്നു വല്ല്യ ആള് സിനിമ
അ ആ
കണ്ടോണ്ടിരിക്കും ഉം പിന്നെ പിന്നെ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത ഇന്ന് ലോക പരിസ്ഥിതി ദിനം ഏതോ
ആ അതെ ലോക പരിസ്ഥിതി ജൂൺ അഞ്ച് ആ ആ ജൂൺ അഞ്ച്
ജൂൺ അഞ്ച് ഇന്ന് ഇന്നെന്റെ ബർത്ത്ഡേയും കൂടെഅപ്പാ.
ആഹാ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസാണല്ലോ. ആവൊ കാര്യായിട്ട് എന്താള്ളത് ഇപ്പൊ സ്പെഷ്യല്? ബർത്ത്ഡേ ആയി. ട്ട് സർപ്രൈസ് എന്തോ ഉണ്ടോ? ഉം
ഇല്ല അതൊന്നുംല്ല മഴ കാര്യങ്ങള് പിന്നെ കുറച്ച് കുറച്ച് ആ ഞാ- അമ്മ ഹോസ്പിറ്റലിലായിരുന്നു അങ്ങനെ ഒരു ഇത്
ആഹ ഉം ആ ശരി ഉം ഉം
വീട്ടില് ദിയ നട്ടോ
ആഹ അ ചെടി നട്ട് നല്ല നെല്ലിമരം ഉണ്ടായിരുന്നു നെല്ലിമരം നട്ടു ഓർമ്മക്കായിട്ട്
സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നോ ഹലോ
സ്കൂളന്ന് കൊടുത്തയച്ചതാ ഉം ആ സ്കൂളന്ന് മാഷ് കൊടുത്തയച്ചതാണ്
കൊടുത്ത് ആഹ
ഉം അതെതെ കൊയി മക്കള് തന്നെ കുഴിച്ചിട്ടു ഉം ഉം അതെ ഉം
ആഹ ചെടി സ്കൂളിൽ നിന്ന് - ഇന്ന് കൊണ്ടുവന്നത് അല്ല അല്ലാതെ ആഹ മാവും വന്ന് ടീച്ചർ പറഞ്ഞു വീട്ടിൽ വന്ന് ചെടി നടണന്ന് പറഞ്ഞതിന് വീട്ടിലുള്ള ചെടി തന്നെ-
ആഹ ആ അത് ശരി ഉം ഉം ഉം അത് അവരന്നെ സ്വയം ചെയ്യുമ്പോ അവര്ക്ക് ഭയങ്കര ഹാപ്പിനെസ്സ് ആണല്ലോ മുഖത്ത് ആഹ അതെ അതെ അതെ അത് ശരി പിന്നെ മരങ്ങള് വേണല്ലോ ഈ വെയിലത്തൊക്കെ നല്ല എന്താ
അതെ വെയിലുള്ളപ്പോ മരമില്ലാതെ വന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഈ ചൂട് കൂടുന്നതിന്റെ കാരണം തന്നെ ഈ മരങ്ങൾ - മരങ്ങളെല്ലാം വെട്ടി മുറിക്കുന്നത് കൊണ്ടാണ്
ആ അതാണ് അതാ
മരങ്ങള് മുറച്ച് കളയുന്നു അതനുസരിച്ച് ആരും മരങ്ങള് വെച്ചു പിടിപ്പിക്കുന്നില്ല
ആ അതെ അതെ ശരിയാ ഈ വെയിലിനെക്കെ താങ്ങുന്നുന്നത് മരങ്ങളാണല്ലോ ഈ മരം ഉണ്ടാവുമ്പോഴാണ് ഞമുക്ക് തണുപ്പും കാറ്റും എല്ലും കിട്ടുള്ളൂ ഈ പ്രാവശ്യം നല്ല ചൂടവാണല്ലോ നല്ല ചൂടായിരുന്നു ഉം എങ്ങനെ നല്ല ചൂടായിരുന്നു ആ ഉണ്ട് മരങ്ങളെ ക്കെണ്ട് കൊറേക്കെ കാറ്റും ഈ പ്രാവശ്യത്തെ കാറ്റിന് രണ്ട് മൂന്ന് മരങ്ങള് ഉം പെരാമോൾ ഫസ്റ്റ് മഴ തുടങ്ങിയപ്പന്നെ നല്ല കാറ്റിലേനല്ലോ ഈ മെയ് ഇരുപത്തഞ്ച് എത്താറക്കെ ആയപ്പഴെ അല്ലെ കാറ്റില അപ്പ ഇ രണ്ട് മൂന്ന് മരങ്ങൾ വീണരെ അതിന്റെ മോൾക്കേ അപ്പൊ അങ്ങനെ അത് മുറിച്ച് ഒഴിവാ ക്കി ഉം അപ്പൊ അങ്ങനെ അപ്പയിന്റെ ഏഷം അവിടെ ഒന്ന് അവിടെയാണ് ഒരു നെല്ലിമര കുഴിച്ചിട്ടത്
ആ ഇവിടെ പ്രാവശ്യം ഐയ്യത്ത് ഒക്കെ ആണെങ്കിൽ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റിയിട്ട് തെങ്ങ് നടുകാണ്
ആആ
ഉം മരങ്ങളൊക്കെ പാഴ്‌ മരങ്ങളെല്ലാം മുറച്ചുമാറ്റി
ആ അ
ഉം പണ്ട് നമ്മള് പഠി ഏത് സമയത്ത് പഠിപ്പിച്ച് തരുന്നത് മരം ഒരു വരവാണ്
അതെയതെ മരം ഒരു വരമാണ അതെ അതെ ശരിയാ അതെ
പിന്നെ പ്ര ഇപ്പൊ പ്രകൃതീം പരിസ്ഥ ആ നമ്മുടെ പ്രകൃതിന്ന് പറഞ്ഞാ ഇപ്പം മുഴുവനും നശിച്ചു കിടക്കുകയാണ് നല്ലൊരു വായു എന്ന് പറഞ്ഞത് പോലും നല്ലൊരു വായു നമുക്ക് ശ്വസിക്കാനില്ല
തെ ശരിയാണ്
ഈ മരങ്ങൾടെ ലഭ്യത കൊറവ് മൂലം ആഹ് ശു ദ്ധവായൂന്ന് വന്ന് നമുക്ക് ലഭിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാ
അതെയതെ.
മരങ്ങള് കൂടുതല് ഉണ്ടെങ്കി മാത്രേ ശു
ആ ശുദ്ധവായു കിട്ടൊള്ളൂ അതെ അതെ ഉം.
ഓക്സിജൻ കി ട്ടത്തൊള്ളൂ.
ഉം. പിന്നെ കൂടുതൽ ജീവിക്കാന് നല്ല മലേരിയേല് നല്ല ഉള്ളേരിയേല് ജീവിക്കാനാ നല്ലത് ലേ മറ്റത് ഈ റോഡ് വക്കത്തൊക്കെ ആവുമ്പളേ പൊടികളും പൊടിപ്പടലങ്ങളെല്ലും ഉണ്ടാവല്ലോ.
അതെ, അതെ അത് മെയിൻ റോഡ് സൈഡ് ഒക്കെ ആവുമ്പോ ഓരോത്തര് പറ മെയിൻ റോഡ് സൈഡിൽ നി ക്യാ നമുക്ക് യാത്രാ സൗകര്യത്തിരുന്ന് പക്ഷെ അതിനെക്കാട്ടിലും നല്ല ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്ക്ന്നാണ്
അതാണ് അതാണ്
ഗ്രാമ പ്രദേശങ്ങളില് വണ് ണ്ടികളുടെ വല്ല്യ സൗണ്ടുകളില്ല പിന്നെ ഇതു ഇച്ചിരി നമുക്ക് ഇപ്പം നല്ല ചൂട് കൂടി പൊറത്തൊന്ന് ഇറങ്ങിക്കിടക്കണന്നുണ്ടെങ്കിൽ പൊറത്തോട്ടൊന്നിറങ്ങിയ മുറ്റത്തൊര് കസേര ഇട്ടിരിക്കാ അയിന് നമുക്ക് പേടി ക്കേണ്ട കാര്യങ്ങളില്ല
അതെ
നമ്മളൊരു ഫ്ളാറ്റ് ജീവിതം ഒക്കെയാന്നുണ്ടെങ്കിൽ നമ്മക്ക് അതൊന്നും നടക്കത്തില്ല
അതെ അതെ ശരിയ പൊടിപടലങ്ങളും അതിൽ നിന്ന് ക്കെ നമ്മക്ക് സംരക്ഷിക്കാറ്
അതെ പൊടിയൊക്കെ ആ ന്നെൽ നമ്മൾ ടൗണിലൊക്കെ താമസിച്ച് ഭയങ്കര പൊടിയാകും
അതെ അതെ
പിന്നെ അതിനെ തുടർന്ന് വലിയ അസുഖം ങ്ങളായി ആസ്മയായി അങ്ങനെ
അതെ ഉം
അവിടെ എങ്ങനെയാ ടൗ ഏ ഗ്രാമപ്രദേശ ആണോ
ഗ്രാമപ്ര ഗ്രാമപ്രദേശാണ് അതെ ഉം അതെ
ഉം നമ്മക്കൊന്നും ടൗണ ഒന്നും പിടിക്ക
ഇല്ലാ ഇല്ലാ ഇല്ലാ നമ്മുക്കവിടെത്തനെ എത്തുമ്പോ തന്നെ നല്ല ചൂടാ ഈ ടൗണിലൂടെക്കെയേ അവിടെ തന്നെ നമ്മള് ചിലപ്പോം ബന്ധത്തിലേക്കൊക്കെ പോകുമ്പ തന്നെ എങ്ങനെ ഇവിടെ എങ്ങനെ ഇതാക്കിയാന്നുള്ള ഒരു കൺഫ്യൂഷനും വരു പറയാ ചൂടും, പൊടിം, മണ്ണും ഉം വണ്ടീന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെയേ വെക്കേഷനൊക്കെ വിരുന്ന് പോകുമ്പളേ ഉം അപ്പൊക്കെ നമ്മളെ പ്പ ഞമ്മള് വിചാരിക്കും ഞമ്മളെ വീടെന്നെ ജീവിക്കാൻ നല്ലത്
ആ അതെ അതെ ആ അതാണ് ഒതുങ്ങിയ ചുറ്റുപാടാണ്
ആഹ്‌ ആ അതെന്നെ അതന്നെ
പ്രകൃതി ഭംഗി എപ്പഴും ആസ്വദിക്കാൻ പറ്റിയ സ്
ആഹ് അതാണ്. അതാണ്. ശരിയാ
കാ റ്റാണേലും മഴയാണേലും വെയിലാണേലും ഇതെല്ലാം ആസ്വദിക്കാൻ പറ്റുന്നത്
പിന്നെ കുട്ടിയേക്കൊക്കെ റിലാക്സ് ആവാനും കുട്ടിയേക്ക് കളിക്കാനൊക്കെ നല്ലത് ഇങ്ങൻത്തെ തന്നെ
ആഹ് അതെ അതെ ആ ആ കുട്ടികളെയൊക്കെ പുറത്തൊക്കെ വിട്ട് കളിപ്പിക്കാറുണ്ടോ?
ആ ഇണ്ട്. പുറത്തു പോവും. ഒരു ഇങ്ങനെ ഇവിടെ ഗ്രൗണ്ട് ഇണ്ട്. പന്തളിക്ക്ന ഗ്രൗണ്ടൊക്കെ അപ്പം അങ്ങോട്ടൊക്കെ എറങ്ങും. സൈക്കളൊക്കെ ആയിട്ടും അങ്ങനെ. ഇങ്ങനെ വൈകുന്നേര ആയിട്ട് അങ്ങട്ട് എറങ്ങും. കുട്ടിയേളൊക്കെ ആയിട്ട് അതികെട പഴകുമ്പളല്ലേ അവർക്കൊരു ആശയവിനിമയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളു പിന്നെ നമ്മള ബന്ധങ്ങള് അയൽവാസി ബന്ധങ്ങൾ ഒക്കെ.
ആ ആ
ഉം
ആ ഇവിടെയും അങ്ങനെ. അടുത്തൊന്നും അങ്ങനെ കളിക്കാനായിട്ട് കൊളത്തില്ല. പിന്നെ പുറത്താണ് മിക്കവാറും മണ്ണിലുള്ള കളിയാണ് പൊർ
ഉം മണ്ണില് ഇപ്പ അങ്ങനെ മക്കള് കളിക്കണില്ല, അവട്ക്കൊക്കെ മണ്ണ് ക്കെ വയങ്കര ഇതാണ് നമ്മള കാലം പോലെയല്ല ഓ ടാനും പായാനൊക്കെ അവർക്ക് ഇപ്പ മടി ആണ്, ക്ക ഫോണ് ഗെയിമ് അങ്ങനത്തെ ഒരു ഇതിക്ക് പോയിനപ്പത്തെ മക്കള്. എഎ
ആ തെ ആ ഒരു മൂത്താള് മോനെന്തവര് അങ്ങ് കൽക്കട്ടയാണ്. ആ സ്ഥലത്ത് അവര് ടൗണിലാണ്. ആ അവർ അദ്ദേഹം ആ കുഞ്ഞ് നാട് ട്ടി വന്ന് കഴിഞ്ഞാൽ അവൻ അന്നേരമാണി മണ്ണിൽ ചവിട്ടുന്നത് പോലും.
ആ അതെ.
അതിന് ഭയങ്കര ഇഷ് അങ്ങനെ അവന്റെ കൂട്ടത്തിൽ അവൻ ഇവ് ഇവനുംകുടെ കൊളം കുത്തുക അങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട് കൊളം കുത്തിയിട്ടതിനാ ള്ളന്നറയ്‌ യ്യേ കൊളവല്ലെച്ച ചെറിയൊരു കുഴിപോലെ എടു എന്നിട്ട് അതിനാ ത്ത് വെള്ളം നറച്ചിട്ടത് കൊളവാണ് പറയ്യാ
ആഹ് അതെ അതെ ശരിയാ ഉം ഉം ഉം അതന്നെ
ആ ഞമ്മടെ കാലത്ത് ഇത്ര കളികളുണ്ട് എങ്ങനെ
വാഴ വാഴുണ്ടല്ലോ മരം ചെടി വാഴ ആ വാഴയൊക്കെയ കുഴ ചോയ്ച്ചിട്ട് പോവും ആ പന്നെ മറ്റേ കൊലയൊക്കെ ആവുമ്പോഴത്തേക്ക് വിളിച്ച് ചോദിക്കും ഇതുപോലെ കൊലയായന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷ
ആഹ് അത് ശരി ആ ഉം
ഉം അങ്ങനെ ഉം ഇവർക്കായി ഇവർടേതായിട്ടുള്ള കുറ ച്ച് കൃഷികളും കാര്യങ്ങളും ഒക്കെയുണ്ട് ആഹ്
കൃഷിനോടൊക്കെ താല്പര്യള്ള മക്കളാ ണ്ല്ലേ ഉ അതെ അതെ വേണം ഉം വേ അല്ല അവർക്ക് അതിന്റെതായ ഒരു താല്പര്യമാണ് ഡസ്റ്റ് മാണേ ഹും ഹും
ആ അതെ അതെ തെ അത് ഞ ആ വേണം വേണം ഉം അയിന്ത് ആ ആ ഇത് ഇൻട്രസ്റ്റോട് കൂടെ ചെയ്താലേ അവർക്ക് ഒര് ചെയ്യ ഞാനൊരു ഇത് ഉള്ളള് അല്ലന്നുണ്ടെങ്ങി ആ ആവേശം ഉണ്ടാവുള്ളൂ
ചെടികളൊക്കെ ഉണ്ടോ വീട്ടില്
ഏതോ
വീട്ടില് ചെടികളുണ്ടോ ചെടികള്
ഉ പണ്ടത്തെ പോര എന്ന എന്നാ പണ്ടൊക്കെയാണ് നമ്മുടെ വീടുകളില എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചില്ലേങ്കും കളിക്ക പൂക്കുന്ന ചെടികളായിരുന്നു ഇപ്പത്തെ ആ ഇപ്പോഴത്തെ ഒരു കളിച്ചറ മൂല ക്കെ അങ്ങനെ ചെടികളൊക്കെന്ന് പറഞ്ഞാ ഒരു ദിവസം വെള്ളം നനച്ചില്ലെന്നുണ്ടെങ്കിൽ അത് വാടി ഉ അങ്ങനെ ആ് അങ്ങനെത്തെ കൊറച്ചടി പിന്നെ പഴയ കാലത്തെ നമ്മുടെ എന്തവാ നല്ല നീളം ഉള്ളലുള്ള കളർള്ളലയുടെ ചെടികള് ആ ഓരോ മഞ്ഞ ഇലയുള്ള മഞ്ഞേ പുള്ളിയുള്ള
പള്ളി പുള്ളി പുള്ളികളുള്ള ഇലകളൊക്കെ ആ ശരിയാ ആഹ അതെ
കാണാന
ആആ അതൊക്കെ ഇപ്പ ട്രെൻഡ ആയി വരുന്ന ചെടികളാണല്ലോ ഇപ്പൊ ശരിക്കലും കട്ട് ചെയ്തിട്ട് നല്ല ഷേപ്പില് വെട്ടിട്ടുള്ള ചട്ടിയിലായിട്ട് ഇപ്പ അങ്ങനെയൊക്കെയാണല്ലോ പയ ചെടികളൊക്കെ കൊറേ ട്രെഡ ആയിും
ആ് അതന്നെ ചട്ടിക്കത്താക്കി വലിയതായിട്ട് പോകാതെ കണ്ട് വളാം
അതെ
ആ
ഉം ഉ ഉം അങ്ങനെയാണ് ഇന്നത്തെ പരിസ്ഥിതി ദിനം അല്ലെ ഇന്നത്തെ പരിസ്ഥിതിന് സൂപ്പറായി ബർത്ത്ഡേയുംരി സർപ്രൈസ് ആയി ഏതാലും ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യണ്
ടാങ്കിൽ റ്റാങ്ക്യൂ
ആ കെകെ ഓ ശെരിയെന്ന ഓക്കേ